ആ വേറെന്ത് വിശേഷം
ഉ വേറെന്താ ആ ച ചക്കണല്ല കാര്യം പറയും
ആ ചക്കട നമ്മള് മിക്സിയിലിട്ടടിച്ച് തേങ്ങയും പൊടിയും ശർ ക്കരയും എല്ലാം കൂടി നമ്മൾ മിക്സിയിലിട്ട് അടിച്ചും കൊണ്ട് ച്ചിരി ച്ചിരി ഉപ്പിട്ട് ഏലക്കാ പൊടിയൊക്കെ ഇട്ട്
ഒന്നിച്ച് മിക്സിൽ ഇടാനാ ചക്കയും അരിപ്
ചക്കയും അരിപ്പൊടിയും തേങ്ങ് യും എല്ലാം കൂടി നമ്മള് മിക്സ് ചെയ്തും കൊണ്ട് ഒന്ന് മിക്സിയിലിട്ട് വെച്ച് ഒന്ന് കറക്കി എടുത്തിട്ട് നമ്മള് എലെല് പരത്തി വാഴലേലാണാ മറ്റേ ട എടന്ന്ട ഴെലെലാണെങ്കിലും കുഴപ്പമില്ല
ഉ ആ എടനഴല്ലാ പറയുന്നത് ഈ കറാമ്പട്ടന്റെ
ആഹ് കറവാപ്പൊട്ടേന്റെലാ ആ അതന്നെ
ആ അത് അധികം വീതി ഇല്ലല്ലോ ഇവിടെണ്ട് നമ്മ അടുത്ത് വരെ പക്ഷെ അത് അധികം വീതി ല്ല അങ്ങനെ ഫോളിങ്ട്യൂബിലൊക്കെ കണ്ടപ്പളേ
ആ വീതിയിലാന്ന് വച്ച് കൊഴപ്പമില്ല നമുക്ക് ഇച്ചിരി നമുക്ക് ആ ചെറുതാക്കി എടുക്കാലാ കനം കുറച്ചേ കൊറച്ച് പരുത്തിനെ വാഴ വാഴയുടെ ഇലയിലും ഉണ്ടാക്കും വാഴയുടെ ലല്ലേ
ആ വാഴെടെലേൽ ഞാന് അട ഉണ്ടാക്കലണ്ട് നമ്മള് അരിപ്പൊടി വച് ഉള്ളില് തേങ്ങയും ശർക്കരയും അങ്ങനാക്കിയാണ്ട് അങ്ങനെ കുട്ടികക്ക് ഇഷ്ടാണ് ഇടക്കിടക്ക് ഇണ്ടാക്കലുണ്ട്. ചക്കേച്ച് ഉണ്ടാക്കിട്ടില്ല അപ്പൊ ഈ യട് അതില് ചെറുതായിട്ട് അല്ലെ മടക്കാൻ കഴിയള്ളൂല്ലേ.
ആഹ് നമ്മളൊന്ന് പരത്തി കൊണ്ട് ഒറ്റ മടക്ക് മടക്കിയാ മതി. നല്ലോണം അങ്ങടെ പരത്തി വെച്ചും കൊണ്ട് ആ നല്ലാണ് പൊടിയൊക്കെ ഇട്മ്പം കട്ടിയാവല്ലത് പൊടിയും ശർക്കരയും തേങ്ങ എല്ലാം കൂടെ ആകുമ്പോ നമക്ക് ഒരു ഒരു ക കട്ട പരുവത്തില് ആവൂലോ. അഴഞ്ഞ പരുവല്ല പരുവവാവുമ്പോ നമുക്ക് തന്നെ തേച്ച് അങ്ങനെ മടക്കി മ് ഇഡലി പാത്രത്തിവച്ച് അവികയറ്റിഎടുത്താ നല്ലതാണ്. പിന്നെ നമ്മുക്ക് ഡലി മറ്റേം ഇഡലി പാത്രത്തിലെ തട്ടുവച്ചും കൊണ്ട് നെയ്യ് വെളിച്ചെണ്ണെയോ എന്തേലൊക്കെ പെരട്ടി അതിലേക്കൊഴിച്ചേച്ച് ആവിയേറ്റി എടുത്താല് നല്ലതാണ് മുറിച്ചെടുക്കാലാ.
ആഹ് വേറെ പ്ലേറ്റില് ഒക്കെ വെച്ചും ങ്ങാണ്ട് അല്ലേ?
ആഹ് പ്ലേറ്റില് ഒഴിച്ചും കൊണ്ടാല്ലി നമ്മുടെ ഇഡലി ഇഡ്ലി തട്ടില്ലേ? ഇഡിലി ഒക്കെണ്ടാക്കണത് ആതിലേക്ക് ഒയിച്ച് ഇണ്ടാക്കി എടുത്താലും നല്ലതാണ്. കൂടുതല് എലേല് ഇണ്ടാക്കിയാല് ആണ് ടേസ്റ്റ്.
ഏഹ് ശർക്ക ശർക്കരപ്പാനി അധികം ആവാൻ പാടി എല വെള്ളൻ അയ്യല് മാ
നമ്മള് ആ അതിന് അനുസരിച്ച് ആ ഒരുപാട് ലൂസ് ആവാൻ പാൾല്ല അയിനാ നമ്മള് അരിപ്പൊടി ഇർണത്. അരിപ്പൊടിയമ്പം ഇച്ചിരി കട്ടി ആവൂല ആ പിന്നെ നമുക്ക് എലേല് മടക്കി ആവി ല് വേവിച്ച് എടുത്താ നല്ലതാണ്
നിങ്ങള് നെയ്യപ്പം ഒക്കെ എങ്ങനെ എണ്ടാക്കല്ല് അരി അരച്ചും ങ്ങാണ്ട.
നെയ്യപ്പം ഞാൻ ഉണ്ടാക്കലില്ല
ഏഹ് ഞാൻ ണ്ടാക്കിയത് എപ്പോളു അത് ശ ശരിയാവില്ല അത് ഇങ്ങനെ പൊട്ടും അപ്പഴേ എണ്ണക്കിടുമ്പോ ഇങ്ങനെ വള വെള്ളം കൊറവായിട്ട് എന്താവോ അത് ഇങ്ങനെ പൊട്ടി വെരും അപ്പൊ എണ്ണൊന്നായിട്ട് അതിന്റെ ഉള്ളിക്ക് കേറും
ആഹ് അപ്പ പിന്നെ അത് എന്ത് ആ റവേം കൊണ്ട് ഒണ്ടാക്കണ?
റവ അല്ല മൈദപ്പൊടി മൈതക്കപൊടി ഒരു പോപ്പ് അര അരക്കപ്പ് റവേ അരക്കപ്പ് ഗോതമ്പുപൊടി
ആഹ്
ആഹ് ഒരു വട്ടം ലാസ്റ്റ് ഞാൻ അങ്ങനെ ഉണ്ടാക്കി ക്കിയപ്പോ ശരിയ അരി മൈദപ്പൊടി ഒരു കപ്പും അര അരിപ്പൊടി ഒരു ലേശം മതി- പിന്നെ റവയും ഗോതമ്പ് പൊടിയും ഒരേ അളവില് അര ബാ അരക്കപ്പ് ഇങ്ങാണ്ട് ആരിണ്ടാക്കിയപ്പോ റെഡി ആയി മറ്റേത് ഒക്കെ അങ്ങനെ പൊട്ടിയേനെ ഉം എണ്ണ വെളിച്ചെണ്ണ ഒക്കെ കാണുമ്പോ ഇണ്ടാക്കാൻ പൂതിയാവും.
ആഹ് എന്തെങ്കിലും ഒക്കെ കൂടുതല് ആയിട്ട് ആയിരിക്കും അങ്ങനെ വന്നതെ
ആഹ് അതെ ഉം വെള്ളം കൂടിട്ടാ അ പൊടി എന്തേലും കൂടിട്ടാ
ആഹ് അങ്ങനെ എന്തേലും അവൊള്ളൂ ഉണ്ണി അപ്പം ഒക്കെ ഉണ്ടാക്കുവ?
ആഹ് ഉണ്ണിയപ്പം ഉണ്ടാക്കലണ്ട് ഉണ്ണിയപ്പം ഒണ്ടാക്കി ലാസ്റ്റ് ഞാൻ അങ്ങനെ ആഹ് അളവിൽ അന്നെ ഒണ്ടാക്കി അപ്പൊ നല്ല റെഡിയായി അരിയും ഒരു കപ്പ് മൈദയും പിന്നെ
ഞാൻ ഇണ്ടാക്കല് കൊറവാണ് ഇല്ല ഒന്നും ഇണ്ടാക്കലില്ല കടേന്ന് മേടിക്കും ചോറും
ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടാണ് ആഹ് അത് സുഖ രാവിലെ നമ്മൾ കുഴ ച്ച് വെച്ചാല് അരച്ച് വെച്ചാല് പിന്നെ വൈകുന്നേരം കുട്ട്യാള് സ്കൂൾട്ട് വരുമ്പോത്തനെക്കെണ്ടാക്കിയാലോ
ആഹ്
ചൂടാറിയ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഇവര് സ്കൂളിട്ട് വരുന്ന മുന്നേ ഉണ്ടാക്കി വെക്കും അത് ചൂടറിയ നല്ല ടേസ്റ്റാണ് ഇവര് ഇണ്ടെങ്കി ഉണ്ടാക്കണ നേരം അപ്പന്നെ ഓരോന്ന് കൊണ്ടോയി തിന്നും
ആഹ് ഇവിടെ ചക്കയൊന്നുല്ല
ഏഹ് ചട്ടി ഞാനെ കുടരിക്കല്ന് ഞമ്മള് അന്നേ വാങ്ങി വെച്ചത കുടിരിക്കല്ന് നമ്മള് വാങ്ങുലെ അപ്പൊ അന്നേ കു കുയ്യപ്പത്തിന്റെ ചട്ടി വേഗം വാങ്ങി വെച്ച് അതും പിന്നെ നൂൽപുട്ടിന്റെ അച്ചും ഇല്ലേ
ആഹ
അത് വേംന്ന് വെച്ചു അത് മ്മക്ക് ഇഷ്ടമുള്ള സാധനങ്ങ അച്ഛനെ വേണേ തൂൽപുട്ടിനും ഉ ആ
ഉ നൂൽപൊട്ടിന്റെ സാധാ അഛാണാ
ആഹ സാധാ നമ്മളിങ്ങനെ കയ്യേറ്റ് ഇങ്ങനെ തിരിക്കൂലേ അത് കൊറച്ച് പ അങ്ങനാണ് വെള്ളം റണനനുസരിച്ചോ അത് ഞാൻ എങ്ങനെയണ അറിയ വെള്ളം വള്ളത്തിിട്ടുംങ്ങാണ്ട് കലക്കലാണ് ആരിപ്പൊടി വള്ളം കൂടി ആദ്യ കലക്കും പച്ചൽ എന്നിട്ട് ഞമ്മൾ ദോഷമാവിനൊക്കെ കലക്കൂലേ അങ്ങനെ കലക്കിങ്ങാണ്ട് ഈ ഫ്രൈ പൻൊക്കെ ഉണ്ടാവൂല അടിപടിക്കാത്ത പാത്രം അതിൽ വെച്ചിട്ട് ആ വെള്ളം ഇങ്ങനെ വറ്റിച്ചടുക്കും വെള്ളം വറ്റിച്ചെടുത്ത അത് മാവ് ആവല്ലെ ആ മാവ് ആ മാവ് ആഹ അങ്ങനെ ഉണ്ടാക്കിയ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് കയൊന്നും വേദനാവൂില്ല ഇങ്ങനെ വനയെ തിരിച്ചാല് നല്ല ടേസ്റ്റ് ആാണ് തിന്നുമ്പോളൊക്കെ ഉറപ്പൊന്നുമല്ല നല്ല സോഫ്റ്റ്
ആഹ
അങ്ങനെ ഉണ്ടാത്തില് അരിപ്പൊടും അരിപ്പഴും അരിപ്പൊടി മളം കുടിക്കണ്ട് ആ ഞാൻ അങ്ങനെ ഉണ്ടാക്കിട്ടൊക്കെ ഭയങ്കര ഡബ്ബർ പോലെ തിരിച്ചാത്തിരില അതൊക്ക് സോഫ്റ്റ്ണ്
ആഹ വെളിച്ചെണ്ണയൊക്കെ ഒഴച്ച് പൊടിയിലേക്ക്െ വെളിച്ചെണ്ണ ഒഴിച്ച് വെള്ളം തിളച്ചല് പൊടിയിലേക്കെ ഒഴിച്ച് കൊഴച്ച്െടുത്ത് ഉണ്ടാക്കിയ അന്നര സോഫ്റ്റ് ആയാലണ്ട്
അത് അപ്പൊ ക്ക് സാധനം തിരിയോ
ആഹ
ഏ ഞാൻ എങ്ങനെോട്ട് അത് തിരിൂല ലാസ് എങ്ങനെ ഉണ്ടാക്കല അപ്പൊ നല്ല സോഫ്റ്റില് വ ഉണ്ട്
എങ്ങനെ നമ്മള് കൈ വെച്ചിത്തിരിക്കണതല്ലേ
ആഹ കൈച്ചട്ട ഇങ്ങനെ തിരുക്കൂല അത് ആ ഏ ഓടല്ല നമ്മള സ്റ്റീലിന്റെ മോഡല ഇല്ലയേ ഇങ്ങനെ ഹ നിങ്ങളത് ഇങ്ങനെ അമർത്തലയിക്കാരം
അല്ല അങ്ങനത്തല്ല തിരിക്കണത് തന്നെ ചെമ്പ് കളറല്ലേ
ആ അതല്ല ഞങ്ങളത് അങ്ങനത്തെഴക്കാറേ അല്ലെ അപ്പൊ വേറെ ക തേക്ക
ആഹ അത് വേഗം ആയി കിട്ടണ്ട്
ആഹ ഉ
ഇനി എന്താ ഇന്നും കുിട്ട വൈകുന്നേരം സ്പെഷ്യല് ഉ
ഉ എന്താ അറിയ ഒന്നന്ന് തീരുമാനിച്ചില്ല കൊറച്ച് അവല ഇവിടെ ഇരിക്കണ്ട് ആ കുട്ടിയക്കെ അതായാലും മതി അവല് തേങ്ങിമ്മഞ്ചാരക്കെ ഇട്ടിട്ട് ആഹ അങ്ങനെ ആക്കി കൊടുത്താലും അവര് തൊന്നോളം അതിലകുമ്പോ വേ വിഷപ്പുണ്ടാവൂലല്ലോ അത് തിന്നാല്
ആഹ അത് തന്നെ വെള്ളത്തിന് കായിക്കൂ
ഉം
ബഷ്പൂറവായിരിക്കും
ആഹ
ഉം
നിന്തൊക്കെ നിങ്ങളടെ മക്കളൊക്കെ പോയപ്പോ നിങ്ങള ക്കായോ
ഇല്ല മൂത്താളിൻന്റെ കൂടൊയിെ ക്ലാസ് കുടുങ്ങിട്ടില്ല
ആ മുുട്ടിയന്നെ കേൾക്കൂ
രണ്ടാണ് ഒരു പെണ്ണും
ഉഹ ഉ ഉ
ഉ
ഇവിടെ മൂന്നാംകുട്ടിയ
ഏ
മൂന്ന് ആൺകുട്ടിയാലന്നെ പറയാ
അതാ അവിടെ മൂന്നാ പിള്ളേരല്ലേ ഉം ഉം ഉം ഉ
നിങ്ങൾക്ക് എന്താ സ്പെഷ്യൽിങ്ങൾ പറങ്കാലോണ്ടന്നാന് ആ ഇങ്ങള് ഉണ്ടാക്കല് ല്ലേ ബിരിയാണിയ ഒക്കെ
ആ ബിരിയാണിയ ഒക്കെ ഉണ്ടാക്കും അങ്ങനെ മന്തി ബിരിയാണി അങ്ങനെയുള്ളതൊക്കെ ഇ ണ്ടാക്കും.
വെള്ളിയാഴ്ച സ്പെ
വെള്ളിയാഴ്ച ഇല്ല ഞായറാഴ്ചക്കാണ് ഞങ്ങള് ഇണ്ടാക്കുള്ളൂ
ഏ ഞായറാഴ്ച എല്ലാരും ഉള്ള ദിവസേക്കാരല്ലേ ഉം ഉം
ഉം
വേറെന്തൊക്കെ
ഉം വേറെ നല്ല വിശേഷം
ഉം
ഇതിപ്പോ എന്തോര് നാള തുടങ്ങിട്ട് തീരാറായാ
ആ തൊടങ്ങീട്ട് ഇന്നലെ മിഞ്ഞാന്ന് തൊടങ്ങിട്ടുള്ളൂ ഇത് എങ്ങനെയാണാവോ നമുക്ക്
അറിയില്ലത എങ്ങനെയന്ന് ഞങ്ങളി പ്പ തീരൂന്നൊക്കെ പറയണ്ട്
ആ എത്ര ദിവ ദിവസംണ്ട എനിക്കിപ്പ കിട്ടിട്ട് മൂന്ന് ദിവസമായി
ആഹ ഞാങ്ങ എന്റെ ഒരെണ്ണം തീർന്നരുന്നു മോന്റെ ഇതല്ല ചെയ്യണത് ആഹ മോന്റെ ഇതില് ചെയ്യണതുംക്ക് രണ്ടു ഫോണില് കയറ്റാലാ
ആഹ അങ്ങനെല്ലേ ആ അല്ല ഫസ്റ്റ് കിട്ടിയതാ സെക്കൻഡ് കിട്ടിയതാ
ഫസ്റ്റ്
എനിക്ക് രണ്ട സെക്കൻഡ ആണ്. ആ അങ്ങനെ ചെലവർക്ക് ഫസ്റ്റ് സെക്കൻഡ് കിട്ടീക്ക്ണ്. എന്കിപ്പോ സെക്കൻഡ് വന്ന ഇന്നല മിഞ്ഞാന്ന
ഇല്ല ഞങ്ങക്ക് ഞങ്ങക്ക് സെക്കൻഡ കിട്ടിട്ടുള്ള ഇപ്പൊ ഫസ്റ്റത്തെയാണ് ചെയ്യണത് ചെയ്തൊണ്ടിരിക്കണത് ആഹ ആഹ
ആ ഇൻകയ്ൻ ഫസ ഫസ്റ്റിലൊക്കെ അധികം കിട്ടീട്ടില്ലൊക്കെ പോയി.
ആഹ ആഹ് ആ
ഉം
ആഹ് ഞങ്ങള് കൊറെക്കെ പോ വും കൊറെക്കെ കിട്ടും അങ്ങനെക്കെ ആഹ കതൊക്കെ ചെയ്യും.
മകനപ്പം ഉം മകൻ ഫോണ് വേറെ സിമ്മ് വേറെ അങ്ങനെ അങ്ങനെ ണ്ടോ നിങ്ങളെ നിങ്ങളെ ഫോണില തന്നെ സിമ്മ് ട്ടക്ക
രണ്ട് ഫോണുണ്ട് അപ്പ
അ മകൻ ഉണ്ടാവുമ്പളല്ലെ ഇങ്ങക്ക് കിട്ടുള്ളൂ
ആഹ അങ്ങനെ കിട്ടോള്ളൂ അന്നാ ഓ ക്കേ ആഹ ശരി
ആഹ